വിളിക്കോടാ
ആഹ് ഇവിടെ അങ്ങനൊ ക്കെയായിരുന്നു ഫുഡൊക്കെ കയിച്ചു മക്കള് വന്നിട്ടുണ്ട്
ആണോ ആഹ് ഞാൻ ഇവിടെരിന്നപ്പയേ മഴേ കേട്ടോ അങ്ങനെ ഞാൻ നമ്മടെ പഴേ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർത്
ആഹ് അയിശെരിയാ കുട്ടി ക്കാലത്ത് ഓർമ്മകൾലെ മറക്കാൻ പറ്റൂലല്ലോ അമ്മക്ക് കയ്യില്ലല്ലോ ഉം
നമ്മള് കുട്ടിക്കാൽതെന്ന്യാണ് മഴ പെയ്ത സമയത്ത് മഴന്നനഞ്ഞൊക്കെ സ്കൂളിൽ പോയാ അതൊക്കെ രസ്സയിരുന്നു ല്ലേ എല്ലാരൂടിം ഇപ്പത്തെ കുട്ടികളാണെങ്കിൽ സ്കൂൾ വണ്ടിയിലൊക്കെല്ലേ
ഇപ്പൊ നിന്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊക്കെ അങ്ങനെയ പോയിരുന്നെ പിന്നെ നമ്മള് ആ കുളവും, പാടവും, തോടൊക്കെ കടന്ന് പിന്നെ ചാട കടന്ന് കുറെ നനയും മയക്കാരൊക്കെുന്നപ്പ അവരിങ്ങനെ പറഞ്ഞപ്പളെ നമ്മള അങ്ങനെ പറയാ മടിച്ചപ്പോ ഞാൻ പറയേ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു പോയിരുന്ന നിങ്ങക്ക അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ലല്ലോ വാഹനംന്തൊക്കണ്ടല്ലോ പിന്നെന്ത ഞങ്ങളൊക്കെ നടന്നു അപ്പൊ ഇന്നോട് പറഞ്ഞു നടന്ന് ഇന്ന ആക്കി തരും അപ്പൊ നടന്ന് ഞങ്ങള്ൾ കൊറെ ആക്കി തുന്ന ഇപ്പൊ ഇങ്ങക്ക് വാഹനം ഇതൊക്കെ ഉണ്ടല്ലോ സൗകര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു ഞാന്
അതെ അതെ നമ്മള അന്നേര എല്ലാരേും കൂടി ഒരുമിച്ച്ം നമ്മള് കൂട്ടുകാരു ആയിട്ടൊക്കെ പോകുമ്പോം പല കഥകളൊക്കെ പറഞ് സ്കൂൾ എത്തുന്നത് വരെ അല്ലെ അതൊക്കെ ഒരു രസ്
അത വല്ലാത്ത രസമായിരുന്നു ഇപ്പ അങ്ങനത്തെ പിന്നെ ഒരുമയൊന്നും ഇല്ലാണ് മക്കൾക്ക് അവരങ് പോണ വീട്ടക്ക്‌ പിന്നെ വേറൊരു ബന്തൊല്ല പായലോക്കക്കാര അയൽവാസികളെന്നെ അറിയിലാക്കക്ക് അതാണ് കാലം നമ്മളെ കയന്ന് നമ്മൾ എവിടെ എടുത്തില്ല എല്ലാ വീട്ടുകാരും നമ്മൾ അറിയുകയും ചെയ്യും അവരെ കൂടെയൊക്കെ നമ്മള് സ്കൂൾക്ക് പോവാനും എവിടെ ഏത് സ്ഥലത്തേക്ക് പോകാനും ഒരു കല്യാണത്തിനായാലൊക്കെ നമ്മള് അവരെ ഒപ്പം കൂട്ടിട്ടാണ് പോവാറ് ഇപ്പൊ മക്കള അങ്ങനൊന്നല്ലല്ലോ അപ്പൊ അവര് പോണു പിന്നെ ഇതാക്കുണ് അവര് അവരി ഇഷ്ടത്തിന് ചെയ്യണല്ലോ
അല്ലെ നമ്മളൊക്കെ അ അന്ന് നമ്മുടെ കാലത്താെങ്കിൽ ഒരു മിട്ടായി മേടി ടിച്ച എല്ലാർക്കും അത് പകർത്ത് അല്ലെ പകത്ത് കൊടുക്കും എത്ര പേരുണ്ടോ അവരെല്ലാവരും ചേർന്നായിരിക്കും അത് പകത്തെടുക്കുന്നത് നമ്മള അങ്ങനെ ഉ എന്തോ പക കൊ ടുത്ത് നമ്മ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം പങ്ക് വെച്ചുള്ളൊരു ഇല്ലേ കൂട്ടായ്മല്ലെ സുഖ്രസ
ആ സൗഹൃദ ആരുന്നു നല്ല സ്നേഹവും നല്ലൊരു ബന്ധൊക്കെ ആയിരുന്നു
അതെ അതെ അതെ
ഇപ്പോത്ത മക്കൾക്ക് അതൊന്നുമല്ല ഇപ്പൊ അവർക്ക് വാഹനത്തിന് വാഹനംണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തൊടുക്കണ്ട്
പക്ഷെ നമ്മുടെ ആ കാലത്തെ ആ ഒരു അനുഭവം ഒന്നും ഇപ്പഴത്തെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലല്ലേ
ആഇല്ല
നമ്മളാണെങ്കി നടന്ന് ചിലപ്പോ നമ്മളിപ്പോ ഈ വയലിന്റെ നടുക്കൂടെൊക്കെ ആയിരിക്കും നടന്നു പോകുന്നത് സ്കൂളിലോട്ട്
ആഹ അെ അതെ നമ്മ മൂന്ന് ഞാൻ പറയാ മൂന്ന് കിലോമീറ്റർ ഉള്ള നടക്കാനുണ്ട് നമ്മുക്കൊക്കെ
അതെ അതെ എന്നിട്ട് നമ്മള് പുളിമര ഉണ്ടല്ലോ പുളിൽ എടുത്ത് പുളിക്ക പറക്കട്ട കഴിച്ച എടുക്കോ ഞങ്ങള് പുള്ളി മാങ്ങ അത് തന്നെ
ഉ അതൊക്കെ അതൊക്കെ പറിച്ച് നമ്മള അങ്ങനെ പോകും ആ ആരുതൊന്നും ഇണ്ടാവില്ല ആ അർതാണ് ചതൊക്കെ നമ്മൾ ഇപ്പ മക്കൾക്ക് നമ്മക്ക് മുറ്റത്ത് ഉണ്ടായത്തന്നെ അവർക്ക് വേണ്ട
വേണ്ട ശരിയാണ് ഇപ്പോത്തെ കുട്ടിയാൾക്ക് എല്ലാ സൗകര്യത്തോടെ ജീവിക്ക അന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഇല്ല നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി അടുത്ത് ടീവി ഉള്ള വീട്ടിൽ പോകല്ലേ അവര് ടി വി സിനിമ ഇടുന്ന സമയം നോക്കിയിരുന്നു അവിടെ പോയിരുന്നു നമ്മള് കാണും അതല്ലാരും എല്ലാരും കാണുമായിരിക്കും
അതെ ഞാൻ പറയാ ഞങ്ങളെ തറവാട്ടന്റെ അന്ന് ടി വി ഒക്കെ ഇണ്ടായിരുന്നു വേറെ എവിടിംല്ലായിരുന്നു അ എല്ലാരും അവിടെ പോയി കാണും അപ്പൊ ഞാൻ പറയാ ആഹ പിന്നെ പറയാ എല്ലായാലും നമ്മള അവിടെ എത്ര ആൾക്കാരല്ലേ അവര അവിടെ വന്ന് കാണും അപ്പൊ ഞാൻ പറയാ അന്നൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മുക്ക് വേണ്ടത് നമ്മള് കൈ തന്നെ ഇണ്ടല്ലോ ഫോണയാലും ടി വി ആയാലുംക്കെ അപ്പൊ അങ്ങനത്തെ ബന്ധങ്ങളൊന്നുംല്ല
ഇപ്പ കുട്ടികൾക്ക് ടി വി കാണൊന്നും ഇല്ല അവർക്ക് പക്ഷെ പണ്ട് നമ്മളൊന്നും ഒരു ആ അവിടെന്ന് ടി വി വെച്ചാലെങ്കിൽ നമ്മൊ ഒരു സിനിമ കാണാന്ന് പറഞ്ഞ നമ്മള് കൊതിച്ചിട്ടുണ്ട് ആ വീട്ടുകാര് അല്ലേ എന്നിട്ട് നമ്മള എല്ലാ അയൽത്തുള്ള എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് കാണുമ്പോം അതിന്റെ ഒരോ രംഗങ്ങളൊക്കെ പറഞ്ഞ കഥ അല്ലെ പറയും നമ്മള ചിരിക്കി ഇല്ലേ ഒരു രസമായിരുന്നു എല്ലാരും കൊണ്ടിരിന്നു
അന്ത്യ കാലത്തൊക്കെ പിന്നെ കളികൾ അങ്ങനത്തെ പി കാത്തോ ആ സാറ്റ് കളി തൊട്ട് കളി
അത് തന്നെ ചെക്ക് കളി
ആ ചെക്ക് കളി പിന്നെ ഫുട്ബോള് ഫുട്ബോള് കാത്തോ അമ്മി പറഞ്ഞു ഞങ്ങള് കാത്തോ അമ്മി പറയൂ ണ്ട് ഞാൻ പറയാ ഇപ്പൊ ആ കളിയൊന്നും കാണാൻ ആഎന്നെ
കാണാനില്ല എന്നിട്ട് പണ്ട് ഞങ്ങള് സ് ളേ ഈ കുട്ടിപ്പുര പോലെ കെട്ടി കെ ചിരട്ടയൊക്കെ വെച്ചിട്ട് ഇലകളൊക്കെ പറിച്ച്
വീടുണ്ടാക്കുക പീടിക കച്ചവടം ചെയ്യ പിന്നെ ടീച്ചറും കുട്ടികളായി കളി കളിക്ക ഓരോ രസങ്ങളായി അന്നഒ ക രസകരമായ
ഉ അത തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ട് പഠിച്ചിട്ട് വീട്ട് വന്ന പിന്നെ നമ്മള് ടീച്ചറാ ആ മര ത്തിലൊക്കെ തടിച്ച മരം കുട്ടികള് അങ്ങനെ കളിച്ചിട്ടുണ്ട് ത
ആ അതൊക്കെ ഭയങ്കര രസായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു കളികളൊന്നും ഇല്ല ഇപ്പൊ അവര് ഫോണ് വന്നാ ഫോണ് കളിക്കുന്നു ചായ കുടിക്കുന്നു ആ ചായ കുടിക്കുന്നു പിന്നെ ഫോൺ എവിടെന്ന് വെച്ച് നടക്കാണ് അത് എവിടെച്ചാ തിരഞ്ഞ് നടക്കും ഇപ്പ അതാ പരിപാടി ആ പിന്നെ പുറത്തൊക്കെ പോയി അങ്ങനെ കളിക്കും കൊറേക്കെ കളിച്ച തന്ന പിന്നെ കുറച്ച് വലുതായ പിന്നെ അവർക്ക് കളിക്കാൻ ഒക്കെ മടിയാണല്ലോ
അതെതെ
ആരുല്ല കളിക്കാന് അപ്പൊ മക്കൾക്കും തന്നെ അതൊക്കെ മ- ഒരാൾ വേണം അപ്പൊ അവര് ഫോൺമല ആയിരിക്കും അവ അങ്ങനെ ബന്ധങ്ങളൊക്കെ അങ്ങനെ കൊറയാണ് ചെയ്യണ-
അതെ അതെ
പിന്ന അന്നത്തതൊക്കെ എല്ലാം അങ്ങനെ ആരുന്നു നമ്മളരു ബാക്കിട്ടീ നമ്മള് കണ്ടിട്ടേ ഇല്ലേ ഇപ്പ അങ്ങനെയല്ലല്ലോ ക്കമ ഓർടർവിടീല്- ഓടിട്ട വീട് കാണാറേ ഇല്ല- ഇപ്പോ എല്ലാ എല്ലായിടത്തും വാർക്കവീട്- പണ്ടൊക്കെയണ ഓല മേന വീട്ആയി അത്കൈഞ്ഞട്ടാണ് പിന്നെ ഓട് മേഞ്ഞ വീട് അത് കഴിഞ്ഞട്ട ഇപ്പളല്ലേ നമ്മുക്ക് ടെരസ്തൊക്ക ആയത്-
അതെ അതെ അന്നിട്ടാണെങ്കിലേ പണ്ടൊക്കെയാണെങ്കിൽ അവധി സ്കൂൾ അവധി സമയത്തൊക്കെ ആണെങ്കിൽ അപ്പഴത്തെ മൈതാനത്തൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളൊക്കെ വന്ന് ക്രിക്കറ്റ്- റ്റ് കളിക്കുവായിരുന്നു-
ആ
ആ അതൊക്കെ കാണാൻ തന്നെ രസാര് എനിക്ക് തോന്ന് ഇപ്പഴത്തെ പിള്ളോരൊന്നും അങ്ങനെ ആ മൈതാനം ഈ ഈ വസ്തു പറമ്പൊക്കെ ഒഴിഞ്ഞകെടുക്ക് ക്കാന്ന് തോന്നുന്നു പിള്ളോരൊന്നും കളിക്കാനന്ന് ച്ചെല്ലലില്ലാത പണ്ടൊക്കെയന്ന് വെച്ചാ അങ്ങനെ അല്ലായിരുന്നു ആതേലും വലിയ- പറമ്പ് കണ്ട കഴഞ്ഞൽ അവ അവധി സമയത്ത് അല്ലെ അപ്പൊ ഞങ്ങളൊക്കെ അത് പോയിന്ന്- കാണ്വര്ന്ന് അവര് കൃ ക്കറ്റ് കളിക്കുന്നേക്കെ പോന്ന് കാണിയൊക്കെ ചെയ്യുവരുന്നു-
ആഹ്
ത് ഒരു രസ്
അതൊക്കെ രസായിരുന്നു നമ്മളങ്ങനെ എത്ര നേരം- അവിടെ പോയി കുത്തിരിക്കും സമയം പോകൻ
എന്നിട്ട് നമ്മളത്രരിക്ക് കൂട്ടുകാരൊക്കെ വീട്ടിൽ വരും നമ്മൾ അവരുടെ വീട്ടിൽ പോവും
കാണാത എന്നാലും ആരും തിരഞ്ഞു പേര് ഒന്നുംല്ല പോഅന്ന് പോ- അന്നോന്നില്ലായിരുന്നല്ലോ ചോദിക്കാനും പറയാനോ- അമുക്ക് ആ വന്നിട്ട്- പട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ അന്വേഷിക്കാം അല്ലെങ്കിൽ ഇവിടെ അന്വേഷിച്ചത് അങ്ങനെ എല്ലാ തരം ഇതു ഉണ്ടല്ലോ സൗകര്യങ്ങളും അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങ അത്ര ഒരിതില്ലായിരുന്നു- പിന്നെ ഉം നമുക്ക് എന്തിനും പേടിക്കാനും ഇതിനലൊന്നും നിക്കേണ്ട ഇതില്ലേര്ന്നു അന്ന്ത്ര സൗകര്യങ്ങളുംതൊന്നുല്ലാ അപ്പപിന്നെ എല്ലം കൊണ്ടും അങ്ങനെയായിരുന്നു ഓരോ ദിവസം നമ്മളെ നാടിനും ഓരോ സം സംഗതിയാലും പുരോഗമിക്കല്ല ചെയ്യുന്നത്
അതെ അതെ എനിക്കോന്ന് അങ്ങനെ പുരോഗനം അത് പോലെ തന്നെ പുള്ളാർ ക്കും ഇപ്പഴത്തെ കുട്ടികൾക്ക് കൂടുതൽ അറിവും ഉണ്ടെന്നോന്നല്ലേ ഓരോ കാര്യങ്ങള് ചെയ്യാനും എടുക്കാനും
ആ അത് ചെയ്യാല്ല ത്രാണി എല്ലാം അവർക്കുണ്ട് പിന്നെ എന്താണ് പിന്നെ ന്നൊക്കെ
പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തേ നാലാം ക്ലാസ് തൊട്ടായിരുന്നു പരീക്ഷ ഇല്ലേ ഇപ്പ അങ്ങനെയല്ലോ ഒന്നാം ക്ലാസ് തൊട്ടേ പരീക്ഷയില്ലേങ്ങ് എഴുത്ത് പരീക്ഷ അന്ന് എഴുത്ത് പരീക്ഷ ഞാൻ പഠിച്ച സമയത്ത് നാലാം ക്ലാസ് മുതലായിരുന്നു എഴുത്ത് പരീശ നടത്തുന്നത് നാലാം ക്ലാസൊ അഞ്ച് തൊട്ടൊ എങ്ങണ്ട തോന്ന് ന്ന് എഴുത്ത് പരീക്ഷ അല്ലാതെ നമ്മളോടിങ്ങനെ ചോദിക്ക ത്തെ ഉള്ളായിരുന്നു ഒരു റൂമി വിളിച്ചു വരുത്തി ടീച്ചറി ഒര് ഓരോ കുട്ടികളെ വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കും ത്തെ ഒള്ളായിരുന്നു കാര്യങ്ങള് ട്ടതിന്റെ മാർക്ക് സ്ലേറ്റ് ൽ ഇട്ട് തരും അതൊക്കെ രസമായിരുന്നു
ഇപ്പം നാല് ആദ്യ നാല്
ഇപ്പം പിള്ളാർക്ക് സ്ലൈ റ്റോ സ്ലേറ്റ് പെൻസിലിൽന്റെയോ അതിന്റെയൊന്നും ആവശ്യം നമ്മളീ പോച്ച യുണ്ടല്ലോ എന്താ വെറ്റ പ്പോ ച്ചേന്നൊര് സംഭവണ്ടായിരുന്നു ഇ സ്ലൈറ്റ് മായി ക്കുന്നത് എഴുതിയത് മായിക്കുന്നത് അന്തൊക്കെയ ഇപ്പഴത്തെ പിള്ളേര എന്തും പറഞ്ഞാ അവര് ഈ വെറ്റ്പ്പോച്ച അതെന്ത് സാധനവാണെന്ന് ചോദിക്കും
ഉം അതെ
ചോക്കൊക്കെ ചോക്ക് സ്ലേറ്റ് പെൻസില്
അന്ന് ഞമ്മക്കൊക്കെ പർഞ്ഞാല് ഒരു ചോക്ക് കിട്ടാൻ ഞങ്ങളവട ഒരു ടീച്ചർണ്ടായിരുന്നു അത് ടീച്ചർ ആയതാണ് പിന്നെ ടീച്ച റ് നമ്മള് എവിടേങ്കിലുക്കെ കോക്കാറൊള്ളായിരുന്നു പിന്നെ നമ്മള് സ്കൂളിട്ട് പോരുമ്പോ ടീച്ചറെ കൂടെ അങ്ങനെ പോരു ടീച്ചറ അടുത്ത് ചോക്ക് ഉണ്ടാവ കിട്ടാൻ വണ്ടിട്ട് പച്ചണ്ട് അങ്ങനെ വെള്ള റോസ് കിട്ടമ്പ വല്ലാതൊരു സന്തോഷയിരു ഇപ്പം മക്കൾക്ക് ചോക്കയൊക്കെ അവരെ അവരവിടെ ഉപ്പമാരോ അങ്ങെ കൊണ്ട് കൊടുക്കുവ അപ്പൊ പിന്നെ അവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളയും നമ്മള അതുകൊണ്ട് നമ്മള അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്ന ഇവർക്ക് കിട്ടിയാതുകൊണ്ട് അത് കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കാണാറ് എല്ലാ സ്ഥലത്തിലും ഇട്ട് നടക്കും
അതെല അതെ
ഓ
പിന്നെ മക്കളമാര്ന്ത് ചെയ്യുന്നത്
മക്കള് ഇവിടെ എഴുതുന്നുണ്ട് ആ മറ്റൊര് വന്നിട്ടില്ല
ചായ കുടിച്ചോ മോള്
ഓ ചായ കുടിച്ചു
ഉ എന്നാ ശരിയടാ ഞാൻ വിളിക്കാവേ
ആഹ